അത്
അതെ ഓ സുഖാണ് എന്താ എന്താ ടുക്കുന്നെ
ഇതാ ഇവിടെ വെറുതെ ചായ ഒടിച്ചിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു അവിടെയോ
ഇവിടെതാ കുട്ടികളെ കുട്ടികള് ഉറങ്ങിയാണ് ചെറുത് വെലുതിന്ന് സ്കുളി പോയിട്ടില്ല അപ്പോ മടില്ലന്ന് ചെറുതായിട്ടൊരു ചോമക്ണ്ട് അപ്പൊ ഞാൻ വിട്ടില്ല അപ്പ നേരെ എന്റെ വീട്ടി പോകന്ന് ഞാന് കാരണം മറ്റന്നാള് സ്കൂള് ഇവിടെ കോട്ടക്കാല് കാടാമ്പുഴാണ് കെട്ടിച്ച വീട്
ആ എത്ര കുട്ടികളാ രണ്ടോ ആ ആ ഇവിടെ നല്ല മഴ മഴ പെയ്യുന്നുണ്ട് അവിടെ മഴ ഉണ്ടോ
ഇവിടെല്ല ഇവിടെ മഴയൊന്നും കാണില്ല ഞാൻ മഴ കാണില്ല ഞാൻ ഉള്ളിലാണ് വാതില് കുറ്റിയിട്ടിട്ടുണ്ട് ഉള്ളിൽ അവിടുന്ന് ഇങ്ങട്
ആ തണുപ്പോ തണുപ്പുണ്ടോ
അയ്യോ ഉണ്ടോന്നോ അത്ണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്ന സംഭവാണ്
ഇവിടെ നല്ലതണിപ്പാ
ആ അല്ലെ എന്താ ഇപ്പ എന്താക്കുവ എന്താ ചെയ്യുന്നത്
എന്താ ചെയ്യുന്ന ഞാൻ പഠിക്കുന്നില്ല പഠിച്ചു കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു ഇപ്പൊ ഓൺലൈൻ ആയി ട്യൂഷൻ എടുക്കുന്നുണ്ട്
ആ എത്ര ക്ലാസ്സിന്റെ
അഞ്ച് എട്ട് രണ്ട് മൂന്ന്
അതെ ഓ അപ്പൊ അങ്ങനെ കൊറെ കുട്ടികൾ ഉണ്ടോ
ആ അഞ്ചു കുട്ടികളേള്ളു അഞ്ചു കുട്ടികളുണ്ട്
അതെല്ലെ ഓ ഒന്നാലും ഒരു ബിസിനാസ്ന്നല്ലേ ഇന്നിപ്പോ അധികം ഓൺലൈൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമ്മള് ആ ഇപ്പൊ ഒന്നാമത് നമ്മള് പണ്ടൊക്കെ എങ്ങനെ വെച്ചാല് പണ്ട് അങ്ങനെ പണ്ടല്ല നമ്മളെ പിന്റെ അമ്മ ഒരു കാലം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ജോലിക്ക് പോണംന്നുണ്ടെങ്കിലൊക്കെ ആ ആ് പോവണം ഷോപ്പില് പോയിട്ട് വേണം വർക്ക് ചെയ്യണ എന്നുണ്ടെങ്കില് പക്ഷെ ഇന്ന് അങ്ങനെല്ല ഇന്ന്പ്പോ ഓൺലൈൽ എത്ര ബിസിനസ് ആണ്
ഓൺലൈനില് നമുക്ക് പൈസ ഉണ്ടാക്കാൻ എത്രയൊ ഉണ്ട്
ഓ എത്ര പേര് അങ്ങനെ ആ ഇപ്പൊ സത്യം പറഞ്ഞട്ടുണ്ടെിൽ വീ അമ്മമാര് ഇന്നേ പോലുള്ള ഈ കുട്ടികളായിട്ട് ഇരിക്കുന്ന ആൾ ക്കാർക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഒരു അവസരാണ് കാരണം ഒന്നും നമ്മളെ കൊണ്ടൊന്നും കഴിയൂലന്ന് പറഞ്ഞ ആ ഒരു ഇതുണ്ട് ആ കഴിയൂലന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇ
നമ്മുക്ക് എല്ലാ ജോബിനും അതിന്റെതായ വാല്യൂ ഉണ്ടല്ലോ നമ്മള് ചെയ്യുന്നത് നമ്മൾ നമ്മള് നല്ലവണം വർക്ക് ചെയ്യാനട ണെങ്കിൽ നമുക്ക്
ആ നമുക്കൊരു കോൺഫിഡൻസ് വേണം നമുക്കത് അതായത് ഇങ്ങനെ ഇങ്ങനെ തന്നെ വേണം അതായത് വാശ ഉണ്ടാവൂല ആ ഭാശ ഉുള്ളത് നല്ലതാണ് ചില ഭാല്ല നല്ല പറ അതായത് വേറെ അനാവശ്യ വശികൾ ഉണ്ടല്ലോ അതും നല്ലതിനല്ല പക്ഷെ നമുക്ക് നമ ഇങ്ങനെ എത്തണം ഇവരെ ഇവരെക്കാളും അതായത് ഇവരെക്കാളും നമുക്ക് നേടണം ഇങ്ങനെ ചെയ്താലൽ നമുക്ക് നമ്മുടെ ലൈഫ് ഇങ്ങനെ റെഡി ആാവന്ന് പറഞ്ഞാ ശ അങ്ങനെ ഒരു ഭാശ്യ നമ്മള മനസ്സുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് അത്രയും സെറ്റിൽ ആയി നക്കും പക്ഷെ നമ്മുക്കത് തോ തോ തോന്നണംെന്നള്ളു എത്ര ആൾക്ക് ആക്കാര അങ്ങനെ ഇപ്പൊ എന്താ ഒരു ഞാനിപ്പോ ഇന്നിപ്പോ ചിന്തിച്ചരു കാര്യണ ഇന്ന് ഞാൻ ഈ ഒരു കെയിൽടെൻന്ന് പറഞ്ഞിട്ടുള്ള ഒരു യടൂബ യൂട്യൂബേഴ്ിന അറിയോ കേൾട്ട തന്നൊണോ അതോ അങ്ങനെ തന്നെ ആണോ നമ്മള് ഉം ഉ ഒരു എങ്ങനെപ്പ പറയാ ഒരു ഭാര്യം ഭർത്താവും പിന്നെ രണ്ട് കുട്ടികളും പിന്നെ ഒരു അമ്മയും ഒക്കെ ണ്ട് അതില് അവര് ഈ തെലുങ്ക് തെലുങ്ക് മീൻസ് അവിടെ ഈ
ഉ ആഹ് മനസ്സിലായി മനസ്സിലായി ആഹ ആ ഒരു അമ്മയും ആ് അതന്നെ മനസ് മനസിലായി മനസ്സിലായി അവർക്ക് നല്ല
ഓ അവര് ഒന്നത് ഞാാന അങ്ങനെ ആ പറയാൻ കാര് ഇന്ന് അവരെന്തോ ക്യാമറ ലോഞ്ചിങ്ങോ അങ്ങനെ എന്തോ ആരുന്നു ഇന്ന് വീഡിയോ ഞാൻ ഇൻസ്റ്റൽ കണ്ടു അപ്പൊ ഞാാനിങ്ങനെ അവരെ വീഡിയോ ഞാൻ അവര് പണ്ട കാലം അതായത് ഇവ സ്റ്റാർട്ട് ചെയ്തല്ലോ ഇവർ സ്റ്റാർട്ട് ഇയാളൊ ഒരു കണ്ടക്ടർ ആരുന്നു ബസ്സിന്റെ അതറിയോ
അല്ല പഴയ കാര്യങ്ങൾ എനിക്കറിയില്ല. പക്ഷെ അവര് പെട്ടെന്ന് അങ്ങനെ പെട്ടെന്നല്ല അവര് കൊറെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണെങ്ക
ആ് ഞാന് ഞാന് ഞാനൊക്കെ ഇൻസ്റ്റഗ്രാമക്ക് ഇൻസ്റ്റാഗ്രാമ ഒക്കെ കുറച്ചായിട്ടുള്ള യൂസ്, കുറച്ചല്ല ഞാനൊരു ഡിഗ്രിയ ഒക്കെ കഴിഞ്ഞേഷം ഇൻസ്റ്റഗ്രാാം യൂസ് ചെയ്യ തുടങ്ങിയത് അന്നും അങ്ങനെ നമുക്ക് അറിയില്ല. എന്നത് ഞാനി ഫേസ് ബുക്ക് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ശീലം എനിക്കണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ ഇൻസ്റ്റഗ്രാാം ഭയങ്കര ആക്റ്റീവ ആണ്. അപ്പൊ ഈ ഫേസ്ബുക്കിലൂടെ ഞാൻ ഇവരെ കണ്ടു തുടങ്ങി, അന്നൊക്കെ ഞാൻ ഈ വീഡിയോ കാണുമ്പോ എന്താ ഇതിറ്റങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ സത്യയിട്ട്ന്റെ മനസ്സിൽ അങ്ങനെയായിരുന്നു. ഇവരെന്താ ഇങ്ങനെ ചെയ്യണുന്നത് അതായത് ഇവര വീട് ങ്ങന വെച്ചാല് ഒരു കണ്ടക്ടറാണ് ഒരു മ്യൂസിക് ഒന്നും ഉണ്ടാവില്ല ഒരു സ്റ്റോറി പോലാണ് മ്യൂസിക്ക്‌ ഒന്നും ഉണ്ടാവല്ലോ ഭർത്താവ് നാ ആ ഒരു ആ പെൺകുട്ടി എന്ത ന്നാ പേരൊക്കെ ഞാൻ മറന്നു എപ്പോഴും ഓർമുള്ള ഒരാളായിരുന്നു അവരിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നടന്ന അപ്പൊ എന്റെ ഇട കൂടെ ഈ ചെങ്ങായി വന്നിട്ട് പറയും എനിക്ക് തന്നെ ഇഷ്ടമാണ് എന്താ ഈ കല്യാണം കഴിക്കാ അവരുടെപ്പ നിങ്ങളൊന്ന് പൊക്കെ അവിടന്ന് എന്നൊക്കെ പറഞ്ഞ് സത്യംമുള്ള നമ്മള് കളിയാക്കും. കളിയാക്കിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തർ കളിയാക്കി ണ്ട് പക്ഷെ ആ ആൾക്കാാര് കണ്ടക്ടർ ആണ അതിറ്റങ്ങ അത്രയും കഷ ഇഷ്ടപ്പെട്ട് ജീവിച്ചിട്ടുള്ള സം പഴയ വീടൊക്കെിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം വലിയ ഒരു ബസ്സിലെ കണ്ടക്ടർ ആണ്പ്പ അതിന് മാത്രം പൈസള്ള ആൾക്കാര് ഒന്നല്ലാല്ലോ. എന്നിട്ട് ആ ആ ഒരു ആൾക്കാര് ഞാൻ അന്ന് കണ്ട ആ വീഡി ഡിയോസില ഇപ്പ അവരെ കാണുമ്പോ അവരെ ഗൾഫിലേക്ക് കൊണ്ട ആൾക്കാര് ഫാമ ി
ആഹ ശരിയാ അതാണ് പറഞ്ഞ നമ്മള് നമ്മള് എന്താ പറയാ നമ്മള് അധ്വാനി ട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ളത് കിട്ടും.
ഞാന എന്നിട്ട് കൊറേ നോക്കടോ ഞാനിങ്ങനെ ഈ ഇൻസ്റ്റഗ്രാമിലൂടെ ഫേസ് ഇൻസ്റ്റഗ്രാമിലൂടെ ഞാന് കൊറെേ വീഡിയോസ് ഇട്ടിട്ട് അങ്ങനെ കുറച്ച് റീച്ച് ഉണ്ടാവാൻ തുടങ്ങി. ഈ റീച്ച് വെച്ചിട്ട് ഞാന് എന്റെ ഒരു കസിന് ഇതുപോലെ റീച്ച് കിട്ടീട്ട് ആ വീഡിയോസകൾ ഇട്ടിട്ട്, അതായത് കോമഡി വീഡിയോസ് ഉണ്ടല്ലോ ഇപ്പോഓരോ വീഡിയോസൽ കോമഡി ഡികള ഇറക്കിയിട്ട് നമ്മളൊരു ടീം ആയിട്ട് ഇറക്കല്ലോ. ആ ഇൻസ്റ്റ ഇൻസ്റ്റല്നമുക്ക് പണം ഉണ്ടാക്കാം അതെങ്ങനെ ച കൊറേ പണി പക്ഷെ ഇൻസ്റ്റേനെ ക്കളും നമ്മൾ ഫേസ്ബുക്കിൽ പെട്ടെന്ന് കേറും. ഫേസ്ബുക്കില് നമ്മള് റീച്ച് ഉണ്ടായിട്ട് ണ്ടെങ്കിൽ നമ്മളുടെ എന്തൊക്കെയോ സംഭവങ്ങള ഒന്ന് ഓണാക്കാണ്, ഇപ്പൊ എന്റെത് എനിക്ക് അത അറിയില്ലി ര്ന്ന്ട്ട് എന്റെ അച്ഛന്റെ അനിയണ്ട് കുട്ടി ണ്ട് അവരൊക്കെ ഇൻസ്റ്റേല് കുറച്ചൊരു ആക്റ്റീവ് ആണ് അവർത് മറ്റ പടത്തിന്റെ കുഞ്ഞമൊക്കെ കയറി, ഇനി ഇനി അവര് ഒക്കെ ഓണ ക അപ്പ നമുക്ക് ടാസ്ക് തരു അവര് അതായത് ഇനി ഓ ഈ എനിക്ക് എനിക്കിപ്പ എൻറത് കഴിഞ്ഞ ഞായറാഴ്ചുള്ള തന്നെ മുന്നത്തെ ഞായറാഴ്ചയാണ് കുട്ടീക്കും ശരിയാ ക്കിതന്നത് എന്നിട്ട് അതിൽുണ്ടായിരുന്നു ഒരാഴ്ചൽ നമ്മള് ആറ് വീഡിയോസ് ഇടണം. അത് റിജക്ട് റ്റവണവീഡിയോസ് ഉണ്ട് റിജക്ട് റിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മ കോപി പേസ്റ്റ് ചെയ് ചെയ്യാൻ പാടില്ല, അങ്ങനെ കൊറേ ആ ഇന്റത് അങ്ങനെ ഒരു വീഡിയോ റിജക്റ്റ് ആയിരുന്നു. പിന്നെ ഞാന് എപ്പോഴും എപ്പോഴും ഇതമ്മ തിരിയാൻ പറ്റണില്ലേ ഞങ്ങ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാല് ഇത്രയും ഫേമസ് സായ ആൾക്കാര് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് വന്നിട്ട്
അതന്നെ നമ്മക്കില്ലേ നമ്മളിങ്ങനെ കാണുമ്പോ നമ്മള് വിചാരിക്കും ഇതൊക്കെ എന്ത് ഈസിയാണ് പക്ഷെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവരും ഇതേപോലെ ഓരോ വീഡിയോസ് ഇടുന്നത്
ആഹ അവര് എഡിറ്റിങ് ചെയ്യണം ഡബ്ബിങ് ചെയ്യണം അത് കഴിഞ്ഞ് ഈ വീഡിയോ ഇങ്ങനെ പിന്നെ നമ്മള് യൂട്യൂബിലൊക്കെ പ്രത്യേകിച്ച് എത്രോ വീഡിയോസ് ഇടണം എന്നാലേ കേയറുള്ളൂ അത് നമ്മള് നമ്മളൊരു ജോലി ചെയ്യാണ് അത്
അതന്നെ അത് നമ്മള് നമ്മള് ക്ഷമിച്ച ക്ഷമിച്ചിട്ട് നമ്മള് ചെയ് തീർക്ക ഇപ്പ പെട്ടെന്നൊന്നും ആരിക്കും ഒന്നും ആവാൻ പറ്റൂലല്ലോ കൊറേ അതിന്റെ പുറകിൽ കഷ്ട ഷ്ടപ്പെടാന അപ്പൊ നമുക്ക്
ആഹ ഇപ്പൊ എന്റെ ആ ആ് അങ്ങനെ ഇപ്പൊ എന്റെ ഒരു കസിന് ഇതുപോലെ അങ്ങനെ തന്നെ ആ ഒരുഈ യൂട്യൂബിലെ എ എത്രോ ആറ് വർഷം മുന്നേ ചാനല് തുടങ്ങിയതാ പക്ഷെ നമ്മള് യൂ യൂട്യൂബിലൊക്കെ ചാനല് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ദിവസം അതിനായിട്ട് മെനക്കിടണം നമ്മള് ആ ചാനൽ വെറുതെ തുടങ്ങി പിന്നെ നമ്മൾ നമ്മളെ പണി നോക്കണ അതായ നമുക്ക് റീച്ച് ഉണ്ടാവില്ല അവർക്ക്ന്നിട്ട് ഏ പതിനാലോ പതിനഞ്ചറ്റ് ആ അന്ന് ആ റവർഷത്തിന് തുടങ്ങിയിട്ട് ആറാമത്തെ വർഷമാണ് അവർക്ക് പൈസ കിട്ടണത്
ആ അതെന്താന്ന റയാ ഈ യൂട്യൂബിലൊക്കെ നമ്മൾ അതിനായിട്ട് ഏ ആ വീഡിയോ ഇടാനായിട്ട് ഒരു സമയം കണ്ടെത്തണം
ആ ആഹ അങ്ങനെ ഇന്ന് ഫുള്ള് നമ്മളെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് ഇന്ന് പാവപ്പെട്ട ഒരു കോടീശ്വരന്മാരായി അതേപോലെ ഒരു കുട്ടീന അറിയാം എന്താ ഒരു ഓലവീട്ട വീട്ടില് ഓലെ വീട്ടിലാണ് ആ കുട്ടി ഉണ്ടായിരുന്നത് എന്നിട്ട് അതിപ്പോൊ അത് ഇൺസ്റ്റയി ലുള്ളത് തന്നെയാണ് ഏ ഓല മേടഞ്ഞ വീട്ടിലോട് അത്യാവശ്യം കറത്തിട്ട് സ്പ്രിംഗയിട്ട് നമ്മള് പേളിമണിന്റെ മുടി പോലെ സ്പ്രിംഗങ് ആയി് പേളിമണി ആ കുട്ടിനെ സഹായിച്ചൊക്കെ ചെയ്തിട്ട് ണ്ടായിരുന്നു ആ ആ കു ലൈ് എങ്ങനെ പോരാടത് സ്വന്തട്ട് വീട് വെച്ചു അച്ഛനുംമ്മ സ്വർണങ്ങ വാങ്ങിക്ക കൊടുക്കുന്ന വീഡി
അതന്നെ അതുപോലെ ഈ യൂട്യൂബിലൊക്കെ എന്താ വരുന്ന ആൾക്ക കാര്യ ഫസ്റ്റ്ൊക്കെ ഒരു വരുമ്പോൾ ചില ആളുകളൊക്കെ അതിൽ വീഡിയോ വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞ എന്നിട്ട് അതിൽ നിന്നൊന്നും കിട്ടൂല വിചാരിച്ച് പോകുന്നവരുണ്ട് എന്നാലും അതിന്റെ പുറകിൽ തന്നെ അത്രയും കഷ്ടപ്പെട്ട്
ഞാനിപ്പോ ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോ റീച്ച് ഇണ്ട് നിക്ക് അധ ഒരു ഒ ര അഞ്ച് ആർ ഞാൻ ഇട്ട വീഡിയോസൽ കുറെ ഇപ്പ അടുത്ത കാലത്താണ് എനിക്ക് റീച്ച് കിട്ടിയ തുടങ്ങിയത്
ആഹ
അപ്പോ ലൈക്ക് കിട്ടി ലൈക്ക് കിട്ടിയപ്പോ ഞാൻെ എങ്ങനെ നമുക്ക് വ്യൂവേസ് ണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കുന്നേ കൂടുതലാണ് പിന്നെ ലൈക്കും കൂടുതല ആണ് ഞൻ എന്താെരി നമ്മിപ്പോൾ ഈ മീഷോ ന്നൊക്കെ പ്രൊഡക് വങ്ങിയിട്ട് നമ്മൾ സയിൽ ചെയ്യല്ലോ സെയിൽ ചെയ്യല്ല നമ്മള നമ്മളുടെ ഒരു എന്താ പറയാ നമ്മളരു അഭിപ്രായം പറയൂളു ആഹ ആ റിവ്യ പറഞ്ഞിട്ട് നമ്മള അവര് നമ്മളെ റിവ്യൂ കണ്ട് വേടിക്കണെൽ നമുക്ക്ൊ ഒരു എമൗണ്ട് കിട്ടുമല്ലോ
ആഹ് ആഹ് ആഹ്
ത് ചെയ്യാനും നടക്കലാണ് കാരണം അതെങ്ങനെ ചെയ്യേണ്ടത്ന്ന് എനിക്കൊ ഒരു പിടുത്തല്ല അത് ആരെങ്കിലും അറിയ ആൾക്കർ ചെയ്യാ അത് വിശ് ആ ഈ വി ലിങ്കും ഇൻസ്റ്റഗ്രാമും തമ്മിൽ കണക്ട് ആക്കണം പക്ഷെ അത് വി ഇൻസ്റ്റാഗ്രാമും കണക്റ്റ് ആ ഇന്റെ ഞാൻ കുറേ ശ്രമിച്ചിട്ട് കണക്ട് ആവണില്ല അത് ഞാൻ അറി അതന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് തന്നെ ഞാൻ നോ- കീ ട്ടുണ്ടായിരുന്നത് പക്ഷെ ഇന്റെ ഞാൻ വിളിക്കാട്ടോ
ആ ആ ഓക്കെ ഓക്കെ